ഏ കേക്കാവ ആഹ് കേക്കാം ആഹ എന്താന്ന് ചോറ് കഴിച്ചാ
ആഹ ചോറയൊപ് കഴിഞ്ഞു ഉം
മക്കളൊക്കെ വരാനായില്ലേ
ഉം മക്കള് വരാനായി ഓരോരുത്തർും വരാനായി
നാലുപേര്
നാല് പേരോ ആഹ ആഹ ആഹ് ആഹ
ആഹ സ്കൂൾ പോയിട്ടില്ലേ പോവാനായിട്ട
ഇല്ലേ ഇവ ഈ ചെറുത ചെറുതേ ആറ് മാസ ആയിട്ടുള്ളു ഇത എൻന്റെ മണ്ടയിലെല്ലാം വലിഞ്ഞ് കയറിട്ട് കളിക്കാ നിക്കും
അത് ശെരിയാ ആ
ആ നാല്സ്കൂളില് പഠിക്കന്ന്
ഇല്ലല്ലാ ചെറിയ കുട്ടി ഉറങ്ങാണ്
അവ ര് എത്ത റേല്
അത് എത്രേലുംന്നും ആയിട്ടില്ല ഉറങ്ങാ
എത്ര ഒരിസായോ
ആയ്
ആം ഇവനെ ഞൻ കൊണ്ട് ഒന്ന് ഉറക്കൊെടുത്തിട്ട് ചോറ് കഴിക്കാൻ വേണ്ടി തിരിഞ്ഞത് ഞാാനൊക്ക ഇപ്പോ എണീറ്റ് ഇരുന്നട്ട്ന്നെ എന്റെ മോത്തുകീ ച്ചിരിക്കുന്നു
അത് ശരി ആഹ
ഇപ്പൊ ഇവിടെക്കടന്ന് മറിയേന്ന് ഇങ്ങനെ പാവ അ പാവകളും അതും ഇതും എല്ലാ ഉണ്ട് അതെല്ലാം എടുത്തിട്ട് തിരിയാൻ പറ്റത്തില്ല അപ്പോഴത്തേക്കും ചാടിഴ കട്ട ന്റെ അറ്റത്ത് വരും
ഏ തൊട്ടിലി കിടക്കൂലേ ഉറങ്ങൂലേ
തൊട്ടില് ഉറങ്ങനൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മള് അവിടെ ഒരു പോയിട്ട് വന്നതാ പോയിട്ട് വന്നപ്പോഴ വണ്ടിയിലിരുുന്നവന ഉറങ്ങി ഉറക്കി ഉറങ്ങി ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴും നല്ല ഉറക്കാണ് ഞ കൊണ്ട് കട്ടില്ലങ്ങ് കടത്തി കിടത്തിട്ട് കഴി വച്ചിട്ട് കഴിക്കാൻ വേണ്ടിട്ട് ഇരുന്നിട്ട് ഒരു രണ്ട പിടിയെടുത്ത് വായിൽ വച്ചിട്ട് തിരിഞ് നോക്കിയപ്പോഴ എൻറെ മുഖത്ത് വെക്കി തന്നെ ചിരിച്ചോൊണ്ടിരിക്കുന്നു ബഹളമൊന്നുമ ഇല്ല ഞാൻ കഴിക്കുന്ന അടുക കൊണ്ട് എണീറ്റിന്ന് ചിരിക്കുന്നു എന്നിട്ട് രണ്ട് കൈ്യുപൊക്കി ചാട്ന്ന് എന്റെ അടുത്തോട്ട് വരാൻ വേണ്ടിട്ട് പിന്നെ വന്ന് എടുത്ത് ആ ഇപ്പൊ ഇവിടെ കടന്ന് ഇങ്ങനെ മറിയന്ന് ഇപ്പ ഇപ്പ ഇപ്പൊ കൊറച്ച് വികൃതി കൂടിയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട്
മുട്ടെത്തുവ
ആ മുട്ടിലിഴയും ഇരിക്കും നിക്കും നടക്കാനായില്ല ആറു മാസെ ആയിട്ടുള്ളൂ
ഫുഡ് കൊടുക്കല എടുക്ക പൊടി എന്തെങ്കിലും കൊടുക്കാൻ തുടങ്ങിയ
ആഹ റാഗി കൊടുത്ത് തുടങ്ങി കൊറച്ച് കൊറച്ച് ഒരു രണ്ട് സ്പൂണ് ഒക്കെ രണ്ട് സ്പൂണൊക്കെ കൊടുത്ത് തുടങ്ങി ആഹ ഇതിപ്പോ രണ്ട് മൂന്ന് വെട്ടം ആയി കട്ടിലിന്റെ അറ്റത്തോട്ട് പോയിട്ട് ഞാൻ പിടിച്ചു മാറ്റിരുന്നു മറ്റെന്താ ഞാൻ ഫോൺ വിളിക്കുന്ന കണ്ടിട്ട് ഇങ്ങനെ നോക്കിയ നമ്മ ആരടുത്താ വർത്താനം പറയുന്നെ ഉ
അത് ശരിയാ
ആഹ എനിക്ക് ക്കെന്ന് ഇവന് ഇവനെക്കുറിച്ച് ഞാൻ പറണെ ഇവന് പ്രത്യേകം മനസ്സിലാവുന്ന ഞാനെന്തെങ്കിലും ഇവനെ കുറിച്ച് പറഞ്ഞിട്ട് ഇവന്റെ മുഖത്തൊക്കുമ്പോ അവൻ എന്റെ മോത്തന്നേ നോക്കിയിരുന്ന് ചിരിക്കും. ഏ.
കുട്ടികളല്ലേ ഇപ്പത്തെ ഓൽക്കൊ മനസ്സിലാവും പറേ
ആ അതന്നെ കൊറെക് പെൺകുട്ടിയ അവർ ചെറുത് ആ ആ നാല് മോളാ
അല്ല ഒരു മൂന്നാമത്തെ ആണാ ആൺകുട്ടിയ. പിന്നെ ഒ ഒന്നി ഒന്ന് ഒന്നാം ക്ലാസ്സില മ്.
ഒരാളാണ് ബാക്കി മൂന്ന് പെണ്ണുല്ലേ?
ആ ഒരാണ് ബാക്കി മൂന്ന് പെണ്ണ്
ആഹ ആ ഹാ കൊറെ നേരായി ഒറങ്ങാൻ തുടങ്ങിട്ട്?
ആ ന്താണ് രണ്ടു വെട്ടം ഉറങ്ങും പകൽ.
ആഹ് ആഹ് ആഹ്.
പകല് പത്ത് രാവിലെ ഒരു പത്തുമണി ന്റെ ഉള്ളില് അങ്ങനെ ഒറങ്ങ പിന്നെ ഒരുച്ചതിരിഞ്ഞിട്ട്ങ്ങനെ ഒർ
മ്മ് ന്തേ കളിക്കാനല്ല ആൾക്കാരുണ്ടല്ലേ എപ്പഴും കലപിലായിരിക്കും.
മ്.
മൂത്താൾ എത്രല്ലാന്ന്?
മൂത്തോന് പത്താം ക്ലാസ്സില. മ് ഈപ്രാവശ്യം പത്താം ക്ലാസ്സൊക്കെ
ഇനിപ്പ ശ്രദ്ധിക്കണന്റെ ഒര് എന്റെ ഹസ്ബന്റിന്റെ സഹോദരന്റെ മോള് ഇപ്പം പത്താം ക്ലാസ്സിലാ. അവളിത്രേ നാള് ട്യൂഷനൊയിട്ടില്ല ഇത്തവണയപ്പൊ ട്യൂഷനൊക്കെ കേറിട്ടണ്ടതാ.
മ് ഓള് കഴിഞ്ഞ ഒമ്പീന്നന്നെ പോലേടുത്തിന്ന്.
ആ ആ ആഹ് ആഹ ആഹ് അവരിത്രയും നാൾ ട്യൂഷന് പോയി ട്ടില്ല ട്ടനോയ്‌ച്ച് നല്ലോണം പറയാ ട്യൂഷന്പോവ പോയിട്ടല്ല പക്ഷെ പത്താം ക്ലാസ്സിലയാപ്പോ അവൾ തനിയെ പറഞ്ഞിട്ട് ട്യൂഷനോണന്ന് അങ്ങനെ സ്കൂളിന്റെടുത്ത് എവിടെ ട്യൂഷൻണ്ടാക്കിട്ടുണ്ടത് എന്തോ? ആ ശരിയെന്ന നല്ലന്നെ. നല്ല ടഫ പക്ഷെ എനിക്കൊക്കെ തോന്നുന്ന ഞാനൊക്കെ പഠിച്ചറങ്ങിയപ്പോ എനിക്ക് എളുപ്പം പോലെ തോന്നുന്ന. എനിക്കൊന്നുകൂടിപ്പോയി പത്താം ക്ലാസ്സെഴുതാൻ തോന്ന്ന്ന്.
മ് ജോഗ്രഫിക്കെ ഭയങ്കര ടഫ് ആണറി
അ ചോ ഗ്രഫിക്കെ അപ്പോഴേ നല്ല ടഫ് ആണ് ഞാനൊക്കെ എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നേ ഹിസ്റ്ററി ക്കും ജോഗ്രഫിക്ക് ഏ് അങ്ങനെയുള്ള സാധനങ്ങക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നെ പക്ഷെ, പത്താം ക്ലാസ്സിലതെല്ലാം കുറവായിരുന്നു. ആ ഹിസ്റ്ററിം, ജോഗ്രഫിം നല്ല പാടാ. നല്ലോണം വായിച്ച് രണ്ടും മൂന്നുവട്ടം വായി ചാലും കിട്ടത്തില്ല. കൊറേ വായിക്കണം എങ്കിലേ മനസ്സിലാവത്തൊള്ളൂ.
മ്.
എനിക്ക് എഴുതി പഠിക്കുന്നതിനെക്കാട്ടി എളുപ്പം ഏ വായിച്ച് പഠിക്കാന അയത് പ്പഴും അങ്ങനെ തന്നെ അപ്പൊ
എന്തിനേം പോണണ്ടോ ജോലിക്ക് എന്തിനേം പോവ്ണ്ടോ?
ഇല്ല ഞാനേ പാർട്ട് ഏ ഡിസ്റ്റൻസായിട്ട് ഇപ്പൊ ഡിഗ്രി ചെയ്യാണ്.
ആ ആ ആ.
ആ ഞാൻ ഇപ്പം മലയാളാ എടുത്തിട്ടുള്ളേ അ ക്ക് ഉം എനിക്ക് ടീച്ചിങ് ഫീൽഡാ കുറച്ചു കൂടി ഇഷ്ടം. അപ്പൊ അങ്ങനെ ആകുമ്പോ എനിക്ക് മലയാ ള കുറച്ചൂടി കംഫർബിളായി ആദ്യമെ എനിക്ക് എന്ത തോന്ന എളുപ്പണ്ടല്ലോ നമ്മളിപ്പം എന്നേ ലും ഏ ഇപ്പം ഏം പറഞ് കേട്ടിട്ടുണ്ട് മലയാളം അതായത് നമ്മളെ തന്നെ ലാംഗ്വേജ് പഠി പ്പിക്കാൻ ടീച്ചർമാര് കുറവാ. എല്ലാവരും ഇങ്ങനെ ഇംഗ്ലീഷ് അങ്ങനെയുള്ള ലാംഗ്വേജസിന്റെ പറയ അപ്പൊ മലയാളം പഠിപ്പിക്കുന്നത് കുറവാ. എനിക്ക് പിന്നെ പണ്ടേഎനിക്ക് മലയാളം ടീച്ചർ ആവാൻ ഭയങ്കര ഇഷ്ട. പക്ഷെ ഇപ്പൊ ടീച്ചറല്ല, ഞാൻ അതിൽ കൂടി കുറച്ചുകൂടി കൂടുതല് ഇനിയിപ്പോ ലക്ചർ ചെറ അതായത് നമ്മള് കോളേജ് പഠിപ്പിക്കണം, ആ അതിന്റെയാണ് നോക്കുന്നത്. ആ അതാണ് മൽ
ഞാന് അഞ്ച് മുതലേ മലയാളാ സബ്ജക്ട് ഇടത്തീനെ
ആ ഞാൻ എ എന്നെ ചെറുതിലെ മലയാളം മീഡിയം തന്നെ ചേർത്തതേ ആ ആ ഹാ ഹാ ആ എന്നെ ചെറുതിലേ മലയാളം മീഡിയം തന്നെ എന്റെ അനീത്തിനൊക്കെ ചേർത്തെ എന്നിട്ട് പ്ലസ് വൺ, പ്ലസ്റ്റുല അപ്പോഴ് മൊത്തം ഇംഗ്ലീഷാ എല്ലാം, പക്ഷെ എനിക്കതിന്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകയില്ല. അപ്പൊ മലയാളം പഠിക്ക പഠിക്ക നമ്മള് എല്ലാ ലാംഗ്വേജും അറിഞ്ഞിരിക്കണല്ലോ. എനിക്ക് ഇംഗ്ലീഷ് എല്ലാം വായിക്കാനും എഴുതാനും പറയണത് ആര്എന്ത് പറയണ അത് മനസ്സിലാകും, പക്ഷെ എനിക്ക് തിരിച്ചു പറയാൻ നേരത്ത് പിടുത്തം കിട്ടൂല. ഒന്ന് വിക്കും പറയാനറിയാം പക്ഷെ എനിക്ക് ഫ്ലുവന്റ് ആയിട്ട് കിട്ടത്തില്ല.
ആ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ആ കോഴ്സൊന്ന് ഇട്ത്ത് പഠിച്ചാൽ മതി
ഏ എടുക്കണം ഞാൻ അതന്നെ മനസ്സൊണ്ട് വിചാരിക്കുന്നു. നമുക്കിപ്പം എവിടെ പോയാലും എവിടെ വേറൊരു നാട് ട്ടിൽ പൊക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജാ ആ. ഇംഗ്ലീഷും ഹിന്ദ് ആ അതന്നെ പേടിക്കണ്ട ആവശ്യല്ല എനിക്ക് എനിക്ക് ഇംഗ്ലീഷും ഹിന്ദിയും പഠിച്ചാ കൊള്ളാന്നുണ്ട്. ഞാൻ അതന്നെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്ക ഞാൻ എപ്പോഴും നമ്മളപ്പോ എപ്പോഴും പുതുതായിട്ടൊരു ലാംഗ്വേജ് പഠിക്കണം എന്നാപറയുന്നേ. നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈ പുതുതായിട്ടൊരു ലാംഗ്വേജ് പഠിക്കണം, എന്റെ ഒരു ടീച്ചർ പറയുന്നതാ
ഇപ്പൊ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പ ഫോൺ കൂടെന്നെണ്ട്.
ഫോണിൽകൂടെയിണ്ട്, പക്ഷെ എനിക്ക് ആ അതന്നെ ഫോണിൽ കൂടെ ഉണ്ട്. ഫോണികൂടി ഒരുപാടുണ്ട് ഉം. എന്റെ ഒരു ടീച്ചറുണ്ട്, അവർക്ക് അറിഞൂടാത്ത ലാംഗ്വേജസ് ഇല്ല. അവർക്ക് ഹിന്ദി, ഇംഗ്ലീഷ് റഷ്യൻ അങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് അവർക്ക്റിയാം അപ്പ ആ അവരെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ടൈമിൽ നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണം. അത് ഏറ്റവും നല്ല ലാംഗ്വേജസ് പഠിക്കാൻ ഏറ്റവും നല്ലത് ലാംഗ്വേജസ് നമ്മള് ഇങ്ങനെ ഓരോ ലാംഗ്വേജസിനെ കുറിച്ച് അവർ അതിന്റെ കാ അതിന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ ചകഞ് പഠിക്കുക അതിനെ കുുറിച്ച് പഠിക്കുക അത് നമുക്ക് ഭാവിയിൽ എപ്പോഴും ഉപകാരം ചെയ്യും. അത് ശരിയാെന്നെ എനിക്കും തോന്നിട്ടുണ്ട്.
ഉം ഉറുദു പഠിച്ചാ ഹിന്ദി എളുപ്പാണ് പറയനേക്കല്ലെ.
ആഹ ശരിയാ പിന്നെ സംസ്കൃതം സംസ്കൃതം ഹിന്ദിയിലെ തന്നെ ഒരു ഒര് ഭേദണല്ലോ അ അങ്ങനെല്ല കേട്ടെ ഹിന്ദിയും എഴുതാനും വായി കാനും അറിയാം പക്ഷെ. ഉം അനക്പക്ഷെ എനിക്ക് സ്വന്തമായിട്ട് പറയാനും അറിയത്തില്ല വേറൊരാള് പറഞ്ഞാ മനസ്സിലാകത്തു ആ നേരത്ത് ഞാൻ ജബ്ബബ്ബ ആയിരിക്കും പക്ഷെ വായിക്കാനും എഴുതാനല്ലാം അറിയാം അതാദ്യമേ വായിക്കാൻ എഴതാന്ന്ളേ പെട്ടെന്നറിയ പക്ഷെ സ്വന്തായിട്ട് നമ്ക്ക് സെന്റൻസ് ആക്കാണ ആ ടൈം എത്തുമ്പോഴ്ത്തേക്കും ഒന്ന് താവും എന്താ ഏതാ ഒന്നും അറിയാൻല്ല ഞാനാ ഒക്കെ പത്താം ക്ലാസ്സില് കിട്ടുന്ന കൊസ്റ്റ്യൻ അതുപോലെ തലയിരിചെഴുതിയേക്കല്ലേ. ആ ഞാനലാ
ഹിന്ദി ഇന്ക്കും ടഫന്നെ എഴുതാനും അറിയും വായി താനും അറിയുന്നല്ലാതെ ഞാന് പ്ലസ്ട്ടുന് ഹിന്ദിയാട്ത്തു സബ്ജെക്റ്റേ ആഹാ
ആ ലാംഗ്വേജ് അ ഞാൻ മലയാളം എടുത്ത്നേ നമ്മുക്കവിടെ റഷ്യനും ആ ഹിന്ദി യ്യ് മലയാളണ്ടായേ ഹിന്ദി ആഹ ആ നമ്മളാടെ ഹിന്ദി കൊറച്ച് ഹിന്ദിക്ക് പിള്ളേര് കുറച്ചുണ്ടായുള്ളു ഒരുപാട് ല്ലാരും മലയാളത്തിലാന്ന് ബാക്കി എല്ലാരും റഷ്യൻ പഠിക്കാനാ പോയത്
അയ്യ് ശരി ആഹ
ക്ഷം പഠിക്കാനാ പോയത് പക്ഷെ എന്തു എനിക്ക് മലയാളം ആദ്യമേ താല്പര്യനി ക്ക് ഓ ഏറ്റവും മാ നമുക്കിപ്പ എല്ലാർക്കും മലയാ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന മലയാളത്തിനാണല്ലോ പക്ഷെ ഏ എന്ന് എ ന്നവച്ചാ എന്റെരുത് വെച്ച കഴിഞ്ഞാൽ ചെല ആൾക്കാര് വലിച്ചു വാരി എഴുതും മലയാളത്തിലെക്കെ
മ്മ് അതൊക്കെ മലയാളം മലയാള ഇതിനയാന്ന് ന്നോടിങ്ങനെ പറയെ ഓരോ പാട്ടുണ്ടാവുലോ മ്മക്ക് എന്നിട്ട് അത് പ ത്ത് വരി പന്ത്രണ്ട് വരിയൊക്കെ ണ്ടാവുംന്നിട്ട് കാണാതെ പഠിക്കണല്ലോ മ് അഞ്ച്ന്നും ആറന്നുംഎഴുന്നൊക്കെ
ആ അങ്ങനെയുണ്ടായി പക്ഷെ എനിക്ക് അങ്ങനെയൊന്നുണ്ടായില്ല എനിക്ക് അങ്ങനത്തെ പദ്യങ്ങളൊക്കെ തന്നിട്ട് അതീന്ന് എഴുതാനാ പറഞ്ഞിട്ടുള്ളെ അതീന്ന് എഴുതാ അത് വായിച്ച് മനസ്സിലാക്കി എഴുതാൻ പറയും ഞാൻ മ് നമുക്കിപ്പ മനസ്സിലാവണത് അതുപോലെ എഴുതണല്ലോ ചില ആൾക്കാര് വലി ച്ച് വാരിയെഴു ബെന്ത എന്നിട്ട് ആദ്യം കുറച്ചൊക്കെ ആർഭാടാക്കിയിട്ട് ഇതിന്റെ എടക്ക് അതായത് രെ പ്പഴും ടീച്ചർമാര് ചില ടീച്ചർമാര് ആദ്യത്തെ സെന്റൻസും ഇടയ്ക്കത്തെ സെന്റൻസ ഏറ്റവും കൂടുതല് നോക്കാറ് ഇതിനിടയ്ക്കുള്ള പാരഗ്രാഫ്ഒന്നും നോക്കത്തില്ല. ആദ്യത്തെ പാരഗ്രാഫ് ഏറ്റവും ലാസ്റ്റ്ത്തെ പാരഗ്രാഫ് അതുണ്ടേ ഈ പിള്ളരെ എന്ത് ചെയ്യുന്നാ ഇതിനിടയ്ക്കുള്ളതെല്ലാം കൊറെ പോച്ചയടിച്ച് വെക്കും. എന്താഏതാ ഒന്നും അറിയത്തില്ല ന്ന്ച്ച ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാ എഴുതാ
ന്നയിക്കോട്ടന്നാ
ആഹ ശരി ശരി ആഹ ആഹ ഓക്കെ ഓക്കെ